ഹലോ
ആഹ് പി ഇന്നെത്താ നല്ല സുഖം. അങ്ങനെ പോണ് പിന്നെ ആ സാ ഈച്ചേന്റെ ആ സാധനം നല്ലോ ഞാൻ ഒട്ടിക്ക് ഒട്ടിച്ച് അയിമ്മേല് കാണൂല. പശന്നെ കാണൂല അയിന് മാത്രം ഒട്ടിക്കൂട്ടോ.
തന്നേ അത്രക്കുണ്ടോ?
ഏഹ് അത്രക്കും ഉണ്ടായിന് ആ ഒക്കും എല്ലാ ദിവസവും. അങ്ങനെ ആ അടിയന്നെ കാണൂല ഒക്കെ തിന്ന് ഫുൾ പിന്നെ എറുമ്പ് വന്നിങ്ങനെ കൊണ്ട് പോകും പിറ്റേ ദിവസം അവിടെ വെ ച്ചാല് പിന്നെ പിറ്റേന്ന് പൂ എറുമ്പ് ഒട്ടി പിടിക്കണില്ല അയിന് എറുമ്പിന് ഒട്ടി പിടിച്ചാൻ ഇത് ഫുള്ളല്ലേ ഓ ഇത് അത്രക്ക് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് പിന്നെ ഇന്നോട് പറഞ്ഞിട്ടെ അയി ന്റെ റബ്ബേ യാ തറ ഇന്നോട് പറഞ്ഞ് ഫെനോയിലും ഡെറ്റ് റ്റോളൊക്കെ ഇട്ടാണ്ട് എന്നും തുടച്ചാൽ മതിയല്ലോ
ആ എന്നിട്ട് പോയോ?
ആ ഇപ്പൊ അങ്ങനെ വ പോയി വച്ചാല് പോയിന് അത്ര ഇല്ല ആദ്യത്തെ അത്ര ഇല്ല.
അയെന്റെ മൂത്താപ്പാന്റെ മകള് വീട്ടില് അതേപോലെ ഓൾക്ക് വീട് പുതിയ വീട് ഇങ്ങനെ ഏച്ചൂട്ടി ഉണ്ടാക്കണ് അടുക്കള വേറെ അങ്ങനെയൊക്കെ ഇണ്ടാക്കുണ്ട്. പക്ഷേ ഇതേപോലെ ഈ ച്ചോട് എന്തരീച്ചോ അപ്പോൾ ഓര് പറഞ്ഞെ പുതിയ വീട് ഇങ്ങനെ എടുക്കുമ്പോ അതിന്റെ വാസന ഇതൊക്കെ പെടും വരുമ്പം
ആ പിന്നെ ഈ മധുരങ്ങള്, പലാരങ്ങള്, ചോറുകള് ചോറിന്റെ ആ
പക്ഷേ അവടെല്ലോലൊക്കെ വല്യേ മക്കളായിണ് ചെറിയ മ
അല്ലാ അമ്മളീ പരിപാടിക്കന്നേണ് അമ്മളീ ഇന്തീ ഫംഗ്ഷനൊക്കണ്ടാവുമ്പോ ഈ വെള്ളം എന്തെങ്കിലൊക്കെ ചിന്താ വെള്ളം അങ്ങനെ എന്തെങ്കിലൊക്കെ ചിന്തുമ്പം ഇണ്ടാവുവല്ലോ? ആ ആതില് മധുരത്തിലൊക്കെ ഇണ്ടാവൂല്ലേ അതേമാതിരി
ആ മധിരത്തില് അയി ഇല്ലോട്ത്തിണ്ടാവും അതാണ് പ്രശ്നം. ഈച്ചേ പക്ഷേ ഞങ്ങളവടെ ഈച്ചന്റെ പ്രശ്നല്ല ഉറുമ്പാണ്.
ന്നിട്ട് ഇൻ ആ ആ ഉറുമ്പാണ് ഇന്റെ എളച്ചി ഇന്റെ എളച്ചി ന്റെ ആണല്ലോ പെരടുത്ത് ഞങ്ങക്കൊരു മുറ്റവും ഓതറാ അതിരില്ലാതെ ഒരു മുറ്റാ.
ആഹ് അപ്പൊങ്ങട്ട് അവിടേം അപ്പറത്തും ഇപ്പറത്തും വീടൊയ്ക്കാരം.
ആഹ് ഇബ്ട്ന്ന് തുപ്പിയാ അങ്ങട്ട് അവിടുന്നുപ്പിയാ ഇങ്ങട്ട് റഞ്ഞ മാതിരിയാണ് ഞങ്ങ ഞങ്ങളെ വീട് അപ്പൊ അതേമാതിരി അതിരില്ല്യ. ന്നിട്ട് വ്യാ ഓലോടെ ഈ ഓല ഔ ഏ കുടിരിക്കലിനുംമാണ്ടി ഒരു മാസായിട്ട് പയി കയിഞ്ഞ പയിനേഴാന്തിയെയ്ന്ന് ഇപ്പൊ ഈ പയിനേഴാ ന്തിക്കൊരു മാസായി. ഇന്ന്ട്ട് ഔടെ എറുമ്പാണറീണ്ട് ഈ എറുമ്പ് പയ്ന്റ് തിന്നാണ്. ഞാആദ്യായിട്ട് കേ ക്കാണ്റഞ്ഞപൊ എറുമ്പ് പയ്ന്റ്
അല്ലാ ഉറുമ്പ് താ നോ ക്ക്യാ ബനിയൻ ഇണ്ടല്ലോ ബനിയൻമാതിരത്തെ ഷെഡികള് ബനിയന് ഇങ്ങനത്തൊക്കെ ഇണ്ടല്ലോ ഫുള്ള് ഇവടെ തിന്നീന് അതുആകടിച്ചണ ഉറുമ്പ് അങ്ങനത്തെ സീലൊക്കെ ഇണ്ടെങ്കി ഒക്കെ തിന്നാ ഷിമ്മി ഇങ്ങനെ മ്മള് ആ ഒരു ശീലയിലില്ലതൊക്കെ തിന്ന് ഓട്ടാക്കും. മൊത്തംഓട്ടാക്ക്വാ പിന്നെ അത് പറയുംന്റെ പുതിയാപ്ല പറയും. പിന്നെ ഇജ് അന്റെ പേരീന്ന് കൊണ്ട്രാണ് ഇറുമ്പിനേന്ന് നല്ലോണം ഒച്ചീമ്പുളിം ഒക്കെ ഇണ്ടാക്കും. ഞാന്ച്ചതന്നെ പണി പചും പിന്നെ എറുമ്പിനെ കൊണ്ടര്ണ പണിയന്നര്ന്നു ഇച്ച്ന്നറഞ്ഞു ഞാന്. ആ അത് കട് ഇട്ടുമ്പളൊക്കങ്ങട്ട് കടിച്ചുംനല്ലോം കടീം ത് കിട്ടും അത് നല്ല കടിച്ചണ ഉറുമ്പേന്
അഹാ അഅ്
പോലെ ഒരീസം ഞങ്ങള് ങ്ങനെ ഒയിവായപ്പള് ഞങ്ങള് ഇന്റെ വീട്ട്ക്ക് പോയിന് അപ്പോ ഒരു എന്താ ഏതോരു മരുന്ന് വാങ്ങിക്കാട് മൊത്തത്തില് അഅ് അടിച്ചാൽ പിന്നെമ്മളെ വീട്ടിൽ ആരും നിക്കരുത്. ഇങ്ങട്ട് മൊത്തത്തിലടിച്ചിട്ടാണ്ട് പിന്നെ നാലീസം ജനാതിലും വാതിലൊ ഒക്കെ തുറന്നിട്ട് പിന്നെ ആ ഉറുമ്പങ്ങട് പോയിട്ടോ
അഅ് ശരി
പിന്നെ ഒരീസം ഇതേപോലെന്നൊരീമറ്റേ കറുത്ത ഉറുമ്പുണ്ടല്ലോ അഅ്ണ്ടായിനിവിടെ അത് സ് ഇങ്ങനൊക്കെ ഒരു മണോംഇണ്ടാവും കടിച്ചണാ സൈസിണ്ടല്ലോ ചോണ തുനിയന് അത് അവ ഒരു തുള്ളി കിട്ടാടംങ്ങട്ട് പൊത്തിയലാണല്ലോ
അഅ് ന്റ അയിന്റൊരു ശല്യം പ്രത്യേകിച്ച്
യങ്കര ശല്യംങ്ങട്ട് ഞങ്ങളിതേപോലെ ഇവിടൊക്കെ വെള്ളം കേറിന് അപ്പൊ മൊത്തംഈ കേണേറിന്റെ ഈഇത്ണ്ടല്ലോ വെള്ളംമുക്കണ സ ആ ആ സ ആ കമ്പി ഫുള്ള് അവിടൊക്കെ വെള്ളായപ്പയ്റ്റ അവിടെ നിന്നീന് ആ കമ്പിമ്മെ നറച്ചുറുമ്പ് വെയിനായിട്ട് രക്ഷപ്പെടാനുംവേണ്ടീട്ട് പിന്നെ ആ കമ്പി മൂടി കയിഞ്ഞ് അയില് മൊത്തപിനയ്കോടെ പിന്നെ അങ്ങനാണ് പോയിട്ട് ആ ഉറുമ്പ് ഇപ്പൊ വേറെ ചെറിയ സൈസ് ഉറുമ്പ്ണ്ട് എന്ത് വെച്ചാലും ഇവിടെ ഉറുമ്പ് ശല്യ
ഉറുമ്പ് ഇവിടെ ഇന്റെ അച്ഛന് വരെ പൈന്റ് തിന്നണ്ട് കാര കൊറെ
ആഹ ആ് അത്ണ്ട് ഉറുമ്പല്ലോ ഇതാ
ഞാൻ ഇതുവരെ കണ്ടില്ല അപ്പൊ ഞാൻ വെറുതെ പോയിക്കിയപ്പണ്ടേ സിറ്റോട്ടിലാണ് ഞാൻ ആ പെണ്ട് പോയിക്കിയ പെണ്ട് ഇങ്ങനെ വരാ നല്ല രസുണ്ട് വെള്ള കളർ പറയാണ്ട്
ഉം ഉം ഉ പിന്നെ ഈ ഇത് വാതിലിന്റെ എടക്കും
ആഹ അവിടൊക്കെ എറുമ്പ് കൂട്ടിയച്ചാണ്ട് നിറച്ച് വെക്കും എല്ലാ മൂലക്കിലോ
എല്ലാ മൂലയിലും അതും ഉണ്ട് രാ കാണാൻ വലുപ്പംമല്ല പക്ഷേട്ടുള്ളോടൊക്കെല്ല ശല്യം എത്ര ഉറുമ്പിനെ കൊണ്ട്
അതേമാതിരിന്നെ ചെതല് ഞങ്ങളൊക്കെ ഇപ്പ ഇതാക്കിട്ടളു ഞാൻ പറ്യേയ് കട്ടില് നീക്കിയപ്പോ കട്ടിൽമല് ചെതല് കേറിയ്ച്ച്
ആഹ് അതന്നെ ഈ ടൈൽസ്ട്ട വീട്ടില് എല്ലോട്ത്തുണ്ട്ലേ ഞങ്ങളത് പിന്നെ സാദാ വീടായോണ്ട് കൊയപ്പല്ല. ഇന്റെ അനിയത്തിൻ്റോടെ ക്കെ ഇതേപോലെ ടൈൽസൊക്കെ നല്ല സ് സലെയ്ക്കാരം അവിടെക്കെ കാണാ ചെതലങ്ങനെ പൊന്ത്ണൂ
ഉം ചെതലോണ്ട് ചെതല് എങ്ങനെ ഇണ്ടാവണ് അറിണില്ല്യ. ഞങ്ങളെ തറവാ തറവാട്ടിലൊക്കെ വാതിൽൻ്റെ ഇട്ക്കില് അവ്ട്ന്ന് പോന്നപ്പോ അപ്പ ഇത് ങ്ങനെ ഇണ്ടായപ്പോം ഇപ്പൊ ഞങ്ങളെ എളേച്ചന്റെ പെരർഞ്ഞ് ഞങ്ങള് ഇട്ത്തതന്നേണ് ആ വീ ട് ആ വീട് ഓന് കൊടുത്താണ്ട് ഞങ്ങള് വേറെ വീട്ട്ക്ക് പോന്നതാ. ന്നട്ടാവ് ഓന് കേറ്യേപ്പോ ഓന് എല്ലാ പണിം കയ്ച്ചട്ടെ ചാര്ച്ച്ണ് നോക്ക്യെപ്പം വാതില് ഇര്മ്പാ ക്കാനും മാണ്ടീട്ട് നോക്ക്യപ്പൊ ഇ വെർതെ മാറ്റ്യതാ ഓനങ്ങനെ തോന്നി അ പ്പൊ വാതിൽ കട്ട്ല് പൗതി തിന്ന്ണ്
ഏഹ് ഉറുമ്പിന്റെതൊര്ത്
ചെതല് ഫുള്ള് രൺ മൂന്ന് വാ തില് മാറ്റ്യെച്ച്ണ് ചെതല്ന്നാണ്ട് എന്തൊര് ശല്യാ റബ്ബേ അപ്പയ്നോട്ള്ളെ ഞാൻ പറ്യേ ഏഹ് ഞാൻ പറ്യാ ഇര്മ്പാക്ക്ണെന്നെ നല്ല
ആഹ് ഇര്മ്പന്നെ നല്ലത് ആഹ് സിം വാത്ൽ കട്ട്ലെക്കെ ജനാതിലും ന്നാ പിന്നെ ഉറുമ്പിനിം ചെതൽനിം പേട്ച്ചണ്ടാ ഉം ഇവട്ത്തെ ഒര് വിധം ജനവാതില് മൊ ത്തം പോയ്ണ് ചെതല്ന്ന്കാണ്ട്
അത്ശെരി പിന്നെ ത്താറ്യാ എത്താ മുറ്റത്ത് എന്തെങ്കിലും ചെടികളോ കൃഷികളോ
ഇല്ലല്ലാ അയ്ന്ല്ല സ്ഥലൊന്നുല്ല കൊർച്ച് ചെടിണ്ട് വടെ അതെന്നെപ്പ പേട്യാ ഇന്നലെ പ്പ ഞാന് തേപോലെ സിറ്റൗട്ട് കൊലേയ് അതൊന്ന് അട്ച്ചേരാനും വാ അട്ച്ചേര്യാണ്ട് ണ്ട് ഞാൻ താെട്ക്കട്ടെ ജാര്ച്ച് ഞാൻ രാത്രി അട്ച്ചേരിട്ടീനി അപ്പ ഞാ ഇങ്ങനെ രാവ്‌ലെ ചായിം കടിക്കെയ്ക്കാണ്ട് ബേം ഉള്ളാണ്ട് താെട്ച്ച്ട്ട് ബേം കുൾച്ചാചാര്ച്ച് വെയ് വേറെ വെയ്ക് പോവാനുണ്ടായ്നി അപ്പ ഞാന് തൊട്ക്ക്ണ വ ട്യോണ്ട് ഞാൻ കണ്ട്ട്ട്ല്ല ആ മര്ത്ത്ന്റെ ആ ക സേരണ്ടായ്നി സിറ്റൗട്ടിൽ ആങ്ങനെങ്ങട്ട് ആക്കിയേൽ ഒരു ചേരണ്ടാ സിറ്റോട്ട് ടൈൽസ്ട്ടാ സ്ഥല പക്ഷെ അവിടുന്ന് ണ്ട് ചേര ണ്ട്ങ്ങനെ ഇറങ്ങി പോണ് വല്യോ രു ചേര സിറ്റൗട്ടിന്ന് രാവിലെ പിന്നെ ഞാനവിടെക്ക പള്ളന്റെ ഉള്ളന്ന് കാളി നമ്മുക്ക്ണ്ടല്ലേ പെട്ടെന്ന് സ്റ്റെക്ക ആവാ റിലെ
ആ ഐറ്റള് ഈ വെയിലറക്കുമ്പോളെല്ലേ ണ്ടാവല് വെരലൊക്കെ
അങ്ങനെയാണ് കേട്ട് പ്പൊ അങ്ങനാണ് ങ്ങട്ട് പ്പംഞാനട ക്കെമണ്ണണ് അയിലെവ്ടെ കെകുറച്ച് ചെടി ണ്ട് ഇങ്ങനെ ചുമരുമൊക്കെ ചാരിക്കും. ഉണ്ട് ന്നട്ട് പ്പയിലാണ്ടൊക്കെ ഞാൻ ന്നലെ മണ്ണെണ്ണയെക്കെ ഒഴിവാ ഒഴിച്ച് കൊറെ തെര തെരഞ്ഞെ.
വെളുത്തുള്ളിയും പാൽക്കായ ഇട്ടാണ്ട് മിക്സിയിലിട്ടണ്ട് അടിച്ചാണ്ടേ നറത്ത് ഒരു വള്ളാക്ക നല്ല നല്ല വള്ള എന്നിട്ട് ആ സ്പ്രേ ണ്ടെങ്കിൽ അത് ട്ത്താണ്ട് ഞമ്മളെ ചിറ്റോട് ചിറ്റും, ഈ കേറ്ണോട് ത്ത് ഓ ഈ ചെടിന്റെ ടയിൽ ചെടി മണ്ണെണ്ണ. ക്കിയാ ചെടിക്കൊക്കെ വാട്ടേക്കാരം ഇതായാലും അങ്ങനെ വാട്ട ണ്ടാവൂല. അപ്പൊ ഈ ചെടിന്റെ സൈഡിലൊക്കെ അങ്ങനെ മേലക്ക് മേലൊക്കെ അങ്ങനെ
റേഷൻ കടയിന്ന് കിട്ട്ണ്ടല്ലോ. ഞാനത്താട്ടിയെ കൊറേ മണ്ണണ്ണെ കയ്ൽ തിരക്ക ഞ്ഞപ്പ ങ്ങട്ട്
അങ്ങനെ ആക്കിയോക്കേണ്ടി അപ്പൊ അല്ല സുഖ നല്ല താവും ഇതാവുമ്പ വെളുത്തുള്ളി നല്ലോ മിക്സി ഇട്ടാണ്ട് അടച്ചാണ്ട് ബള്ളം പാർന്ന് നീട്ടിയാണ്ട് ഈ സ്പ്രപ് ആ സ് സ്പ്രേ ങ്ങനെ അടിച്ചിന ഒക്കെ ഉണ്ടാവലേ നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഇങ്ങനെ അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ എല്ലോട്ത്തും ആക്കിയ ഞ അതിന്റെ മണെറ്റ പാമ്പും വരില്ല. ഒക്കെ പറയും. ചേര രിംപാമ്പൊന്നും വരില്ലാറിം നാളിപോ ന്റെ അമ്മായിമാൻ്റെ പെരേല് അതേമാതിരെനി ഓലെ പെരേല് കാട്ണ്ട് ബാക്കില് ങ്ങളെ ങ്ങളെ ന്റെ ആ അടുത്തുക്കൊക്കെ വരും. ഈ മേലെ ഹോസ്പിറ്റലിന്റെ അട്ത്താണ്. ഔടെ ആ അയിന്റെ അടുത്ത് ആ അപ്പൊ അവിടെ എത്തപ്പ അണലിയോണ് ഓൻ ബൈക്ക്‌മല് പോയാണ്ട് അവിടെ നിർത്തിട്ടപ്പം ചൗ ട്ടാ നിന്ന്. ട്ടാ
ഉം
അയില് വണ്ടിന്നിട്ടാക്കി അപ്പൊ ആ പാമ്പ് പോയാണ്ട് നേരെ ഇതേമാതിരി ഞങ്ങളെ പെരന്റെ മാതിരിയാണ്.
ഉം ഉം
ആഡ്രോൻ്റെക്കെ ഒരേ എടുടുത്ത ആ ഒരു സ് സ്ഥലത്താണ് രണ്ട് പെരിം ള്ളത് ന്നട്ട് നേരെ കാര്നോലെ പെരേക്കാണ്ട് സിറ്റോട്ട് കേറി യാണ്ട് ബെഞ്ചുമലാണ് കേറിന്ന്, ബെഞ്ചുമക്ക് കേറിന്ന്, ആരും അറിഞ്ഞില്ല രാത് ത്രിയായും ചെയ്ത്ണ് ഓ ഒട്ന്നോ അന്ന് ബ്ടെ ഞങ്ങളെ വീട്ടില് കൂട് ഹൗസ് വാമി ന്റെ ന്തൊണ്ണ് അപ്പൊ ഇവിടെ കേറിന്നാണ്ട് ഔടെ കേറിന്നാണ്ട് ന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ട ണ്ട് നിന്ന് പിന്നെ ആര് ഉള്ള ള്ളോലൊന്നും അറിയണില്ലേ ഉള്ള്ള്ളോ പെണ്ണുങ്ങളൊക്കെ ഒറങ്ങാ രണ്ടു പേരേലും പെണ്ണുങ്ങൾ ഒറങ്ങാ. ന്നെട്ട് പിന്നെ ഒര ആരോ ഒരാളെ വിളിച്ച് കൊന്നക്ക. കൊ കൊല്ലാൻ പറ്റൂല പക്ഷെ കൊന്നക്കാണ്. എ എന്താ ആയിറ്റങ്ങളെവിടെൊക്കെ പന്നിം തിന്റെൊക്കെ ശല്യ മല
ആ മലമ്പാമ്പ് ആ കാടിലോട്ത്ത് അതെല്ലാം ണ്ടാവേ. പക്ഷെ ഞങ്ങളെവ ഞങ്ങളവീടെ
ഇങ്ങളവ്ടെ വെള്ളം കേറിയാലൊക്കെ തേമാത്‌രി വെര്ലേ ഒ
ആഹ് വള്ളം കേറിയ ഇഷ്ടം പോലെണ്ടാവും.
ഇങ്ങളൊക്കെ അവ്ടെ അവ്ട്ന്ന് പോലേക്കാര
ആഹ് ഞങ്ങളൊക്കെ വള്ളം കേറുമ്പോ വ്ട്ന്നാണ്ട് പോല. ആ ആയിക്കോട്ടന്ന പിന്നെ വിളിക്കന്നാല്.
ആഹ് ആയ്